ആഹ് പറയൂ ഒന്നുല്ല മക്കളൊക്കെ വരാനായി ചായ ചായ ണ്ടാക്കിക്കട്ടെര്തി നിക്ക
ആഹ്
മക്കളൊക്കെ വരാനായി ഓല്ക്കത്തെലും ചായതേം ണ്ടാക്കട്ടെര്തി
ആഹ് പിന്നെ ഉം
ഏഹ്
ആഹ് നൂട്ടനെന്നെ
ഉം
ഓളുപ്പന്ന് പെരീക്കോണന്നർഞ് കുത്തർക്ക
അഹ് ശരി
പോലെ നട്ക്കോള്ളൂ ഓന് വേര ഓന് ഇതേമാരി മുഹറംമ്പത്തിന് ആടിനെ അറത്ത് ക്കൊടുകണം പറ്ഞ്ഞിനി അഞ്ചത്തിന്റെ മാപ്പള
നിർച്ചട്ടീനോ
ഓൻ നീർച്ചഇട്ട തേയ്ക്കും ഇൻക്കറീല
ആഹ്
അപ്പൊ അവന് എന്റെ പെരീന്ന് അർത്ത്ട്ട്.
ആഹ് അങ്ങനെ ആഹ് അന്റെ പോരിന്ന അറ്ക്ക്ണ് ഉം ആഹ്
അപ്പൊ എന്താ പറയാ അങ്ങനെ പറഞ്ഞീന് അപ്പൊ ഇഞ്ഞി ഇനക്കറില്ല ഏഹ് ഓന് സ്കൂളില്ലേ നാളെയൊക്കെ സ്കൂള്ല്ലേ അഹ് മതി
ആഹ് ആഹ്
ഓന് സ്കൂൾ കെറീണല്ലോ
ആഹ് അഹ് ന്നാള്ള് ജ് പറ്ഞ്ഞിനു
ആഹ് അപ്പൊ ഇനി എത്തപ്പച്ചറീല്ല ഓൾ വെറുണ്ടോല്ലേച്ച റീല്ല
വെള്ളിയാഴ്ചല്ലേ അവധി ഇപ്പൊ മുഹറമ്പത്തേക്കാണ്ട് വെള്ളിയാണല്ലോ അവധി
ആഹ് ഓള് പോണം ന്നൊക്കെ പറയിണ്ട് ഓള് പോണംന്നോക്കെ പറിണ്ട് ഇച്ച് പോക്കാൻ അത്ര വലിയ പൂതിയൊന്നുല്ല
ആഹ്
ച്ചെല് പ്പ പ്പതേം ണ്ട് പറയും പൈസണ്ട്ന്ന് എന്തെലും
ആഹ് ആഹ് ആഹ്
ഒരു കെതിയെട് അല്ലേ
ആഹ് ആഹ്
പിന്നെ അയ്ന് ആയിം ചെയ്ത്ക്ക്ണ് ഞാൻ പറയ ഞമ്മക്ക് ആയാലൊക്കെ നമുക്ക് നിക്ക്ണോത് നിക്കല്ലേ സുഖം
ആഹ് അപ്പ അയിലാറെ ക്കെതിയാടാ
പറഞ്ഞാ മനസ്സിലാകാഞ്ഞാ ത്ത കാട്ട
പേട് വെച്ചതല്ലേ ആണ് എന്താണാവോ
പറിണ്ട് ഞ്ഞി പോവ്ണ്ടോ എന്താ ഇന്ക്ക് അറീല്ല.
ആഹ്
ഇന്ന് പോയാ ഇന്നും നാളിം നിക്കാ വെള്ളിം അല്ല ബുധനും
സ്കൂളില്ലല്ലോ സ്കൂളും മദ്രസുല്ലല്ലോ വെള്ളി
ആഹ് ബുധനും വ്യാഴും ന്ക്കാ
ആഹ് വെള്ള്യായ്ച്ച പോരെണ്ട്യേരും എങ്ങെനെ?
വെള്ളി പോരെണ്ട്യേരുംന്നറ്യാ വെള്ളിപ്പാേ അങ്ങട്ട് തറവാട്ട്ക്കും പോണ്ട്യെരും ചെൽപ്പം ഏഹ്
പോവാണ് അറീണേട്ടീനുന്ന് ഇന്നും കൂടെ പോക്ണ്ട്ന്നർഞ്ഞേട്ടീനു
ഏഹ് അപ്പൊ പത്തിന്റെ അന്ന് വെര്ലേ?
ഓൾണ്ടാവുലാ
ഏഹ് വെരൂലേ
ഏഹ് ഏഹ് ഓള് ഇന്ന് പോയാ ഞ്ഞെങ്ങെനെ പത്ത്ന് വെര്വാ
ഏഹ് അപ്പോ മ്മാക്കും അങ്ങെൻത്തെ കൺക്കൊന്നുല്ലാ
ഏഹ് എഹ്
പണ്ടേനിലേ അതൊക്കെ കണക്കും കാര്യൊക്കെ
അത് ആദ്യത്തതൊക്കെ ആവുമ്പള് നമ്മള് ഫസ്റ്റ് കല്യാണം കയ്ഞ്ഞ്ക്കാണ്ട്ല്ലെ ഫസ്റ്റ് അല്ലാതെ മാണംന്നൊന്നു ല്ലാ അതേമായ്ക്ക് പിന്നെ മ്മള് കുട്ട്യാള് ഫസ്റ്റ്ത് ഫസ്റ്റ്ണ്ടാവുലേ മ്മള് ചെറ്യേ കുട്ട്യാക്ക്
ഉം ഉം
അങ്ങൻത്തെതിനൊക്കെ പറിം അല്ലാ പോണം പർഞ്ഞേട്ടീനോലോ
ത്ങ്ങെനെടീ ഒര് കെത്യേടാ പോയാല്
ആഹ്
ഇപ്പെത്തേം പറ്യും ഇങ്ങെനെ തോന്നാ ഞമ്മളെ ഇങ്ങെനെക്കെ ആവ്മ്പ അമ്മളോട് അല്ല അങ്ങെനെക്കെ ആവ്‌മ്പം അമ്മളോട് ഒര് ഈറെയ്ക്കാരം
ഉം ഈറൊന്നുല്ലാ അവനാന്റെ വാപ്പാര് അതാ പൊർത്താ ഈറെന്റെ സ്വപ് ത്‌വെച്ച് പറയ്യാണത്
ഏഹ്
കാട്ടിക്കൂട്ട് കാട്ടിക്കൂട്ടെല് കാണ്‌മ്പ ഈറൊക്കെ വെരും അത് വേറെ കാര്യം
ഉം അതാണേ
ന്നാലും അ അവനാൻന്റെ മക്കളൊക്കെ ആവുമ്പൾ
എന്താണാവോ
ആഹ്
എന്തോ ആയി കയ്യട്ട്യാണ്ട്
എങ്ങെനേ
ഫോണെന്തോ ആയ പോലെ തോന്നി കയ്യട്ട്യാണ്ട്റ്യേ
ഏഹ് ഏഹ്
നോക്കട്ടെ പോവാന് ഓൾപ്പാെ പോണോള്പ്പ എ പ്പയ്ന് പിരീഡ്സായാലൊക്കെ മൂന്നീസവധിയാണ്ല്ലോ സ്കൂൾക്ക് പോണ്ടല്ലോ
ഏ അങ്ങനെയുണ്ടൊ അപ്പൊ
ആഹ് അങ്ങനെ ഉണ്ട്
ഏഹ്
മൂന്നീസം ഫസ്റ്റത്തെ മൂന്നീസം കുട്ടികൾക്ക് പോവല് നിർബന്ധവല്ല
ഏഹ് ഹാജറ് കൊടുക്കുവാരിക്കൂലെ
ഹാജർ കൊടുക്കുക്കോ എനിക്കറിയില്ല ഏത് ആജറ് കൊടുത്താലും ഇല്ലേലും അന്നത്തെ പഠിപ്പ് പിന്നെ ഓല് എടുത്ത് കൊടുക്കുവോ
ആഹ് അല്ലെ അത് വേണെങ്കില് മൂന്നീസം പറഞ്ഞ രണ്ടിസം എങ്ങനെ ആയാലും വയറുവേദന ഉണ്ടാവൂല്ലോ
ആഹ് ആഹ്
പിന്നെ കുട്ടികള് വെറുതെ വരണ്ടായിട്ടാരാ കൊടുത്ത്
അത് ശരി
നാളെ സ്കൂള് ഇണ്ടാവും
നാളെ ഉണ്ട് ന മറ്റന്നാളില്ല അയിനിപ്പ ഞാൻ പറയാം ഈ വെള്ളിയാഴ്ച മൊഹറം പത്തായി അല്ലെങ്കി ഇപ്പോ അത് വെള്ളിയല്ലാന്നുണ്ടെങ്കിൽ മദ്രസ വേറൊരു ദിവസം ഒഴിവ് കിട്ടീനി
ആഹ് അത് നാളെയും നാളെയും മറ്റന്നാളും ഉണ്ടാവൂലല്ലേ മദ്രസേ
മദ്രസ നാളെ ഉണ്ടയിനു
ഒമ്പതും പത്തും ഉണ്ട ഉണ്ടാവലില്ല
അത് തന്നെ
വ്യാഴാഴ്ച അല്ലെങ്കിലും മദ്രസ ഇല്ലല്ലോ വ്യാഴം രാത്രിക്കാലത്ത് മദ്രസയില്ല
ആഹ് ആഹ് ഇവൽക്ക് വ്യാഴവുണ്ട്
ആഹ് ആഹ് പതിവ് കാർക്ക് ഉണ്ടാവും
ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി പിന്നെ അപ്പൊ ഇനി ഇമ്മ അങ്ങോട്ട് കേറുവോ നിങ്ങടെ അടുത്ത് കേറുവോ
എന്താ അറിയില്ല
ഇങ്ങനത്തെയൊക്കെ ആവുമ്പോ ഓല് ആരും ഇല്ലെങ്കിൽ ആവുമ്പോ നിങ്ങളെടുത്ത് കൊടുക്കാൻ കേറുവോ
എന്താണ് ഇനിയിപ്പോ കോലവൊന്നും പറയാൻ പറ്റൂല്ല
പഴയ പോലെ എഴുതാറില്ലേ അവിടെ മറ്റവളണ്ട് പറഞ്ഞ് കരീന
ആഹ് മുത്തവാ ഏ ഏ
ഓള് പിന്നെ അന്ന് പോയതാ പെരുന്നാക്ക് വന്ന് പോയതാ പിന്നെ വന്നിട്ടന്നെ ഇല്ല
ഏഹ്
എത്ര ആയെടി നമ്മക്ക് മാത്രം ഉള്ളൂ ഒക്കെ നിർബന്ധം ഇനി കടമയൊക്കെ വേറെ ആർ ക്കും ഒരു കടമയില്ല
ആഹ് ആഹ്
അതൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടം ആടി
ആഹ്
എന്താ വച്ച ഒക്കെ ഞമ്മളൊരു ച്ചാല് ഉമ്മാനെയും ഉപ്പാനെയും നോക്കണതല്ല ഞാൻ പറയണത് എല്ലാം ഞമ്മളെ തലേക്കൊരു ഭാരം വന്നാല് ഞമ്മക്ക് പൊറതി കേട് ഞമ്മള് ചെന്നില്ലെങ്കിൽ പ്രശ്നവാ ഞങ്ങൾ ഞമ്മള് എടുത്ത്‌ കൊടുത്തില്ലെ പ്രശ്നം ഓലൊക്കെ വിരുന്നുകാരായിട്ട് വരുവാ ഓൽ ക്കാർക്കും ഒന്നും ബാധകവുമില്ല കടമയില്ല
ആഹ്
എന്താ ഇപ്പൊ കാട്ടണ് നമ്മളാ
അതൊക്കെ ശരിയാവും
ഓരോരുത്തർക്ക്‌ ഓരോ വിധിയന്നെ.
ആഹ്.
കെട്ടിയോന്മാരോരോന്ന് കാട്ടിക്കൂട്ടണേന് ഞമ്മളൂടിയല്ലേ അനുഭവിച്ചണ്ടി വര്വാ?
ആഹ് അതെങ്ങനെയായാലും ഇണ്ടാവും.
എന്താപ്പോ ഞാനും എന്റെ മക്കളും എന്താ കാട്ടിയെ? ഏഹ്?
ആഹ്. അത് ഞമ്മളും അയില് പെടും പറ
അതന്നെ. ഇതിപ്പോ എന്താച്ചാ ഞമ്മള് ചെന്നില്ലെങ്കിൽ ഈറാ ഞമ്മള് ചെന്നില്ലെങ്കി ഇത് ഞമ്മളൊരു വെള്ളിയാഴ്ച ചെന്നില്ലെങ്കി ഇത് ഇപ്പൊ എല്ലാർക്കും ബാധകല്ലടി? ഞമ്മക്ക് മാത്രള്ള കാര്യല്ലല്ലോ.
ആഹ് ആഹ്.
അതൊന്നും ഇപ്പോ അവിടെ പറയാൻ പറ്റൂല അതാണ്.
ആവൂ.
അത് ഇതിനോട് പറഞ്ഞ ഇതെന്താ പറയാ ആഹ് നമ്മളതൊക്കെ കേക്കാന്ള്ള ബാധ്യസ്ഥ. ഓല് കേട്ടോട്ടെ. ഇൻക്കാ കേക്കണ്ട ബാധ്യസ്ഥത ഇൻക്കില്ലല്ലോ?
ആഹ് ആഹ്.
അറീല്ല. പടച്ചോ പടച്ചതല്ലേ. പടച്ചോനെന്തേലും വജ്ജും കാണിച്ച് തരും.
എന്നെന്നും ഒന്ന് ണ്ടാവൂല. കൊറച്ചൊക്കെ കജ്ജുമ്പോ ശെരിയാവും.
എന്തടി എന്നും അങ്ങനങ്ങനെ കരുതും പശ്ശെ എന്നും അയ്ലാറെ അയ്ലാറെ കുണ്ട്ക്കല്ലാതൊരു നിവരല് ഇല്ല. അതാണെടങ്ങാറ്. ചെല സമയത്ത് നമ്മളിങ്ങനയേ എന്താ പറയാ ഉള്ള്ക്ക്ണ്ട് താഴ്ന്ന് ആലോയ്ക്കുമ്പോ നമ്മുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ?
നമ്മളിപ്പോ അതിനെപ്പറ്റിയന്നെ കടം കാര്യങ്ങളും കുറിച്ച് അങ്ങനെ ആലോയ്ച്ച്മ്പളേ
പിന്നെത് മാത്രമല്ല ഓരോരുത്തർതും ഇങ്ങനെ കാണുമ്പൊളും നമ്മക്ക് സങ്കടല്ലടി.
ആഹ് ആഹ്.
ആരതായാലും എൻക്ക്ന്ന് പറഞ്ഞാ പ്രത്യേകിച്ച് അന്ജത്തി അങ്ങനെ ഞാനും ഇങ്ങനെയാവുമ്പോ ഇനി ക്ക് ഭയങ്കര എടങ്ങാറാ.
ആഹ്.
എന്താ കാട്ട്ണ് ഇച്ചറീല.
. പെരീലങ്ങനെ ഇണ്ടാകും.. ചെലോല് മക്കളായാലും കണ്ടിട്ടില്ലേജ്ജ്?
ആഹ്.
പ്പ ആൺമക്കളായാലും അങ്ങനത്തന്നെയാണ്.
ആഹ്.
ചെലോര്ക്ക്ണ്ടാകും പൈസ.
ആഹ് ആഹ്.
ചെലോല്ക്ക് അയ്നും മാണ്ടി വരും പൈ എല്ലാത്തോല്ണ്ടാവും. ചെലോല് ണ്ടാവും പെങ്കുട്ട്യാളും അങ്ങനത്തന്നെയ്യ്ന്ന്. മൂന്നാല് പെൺകുട്ട്യാളിള്ളോല് ചെലോല് കെട്ടിച്ചീരി നല്ല സുകേറ.
അതാണ്.
ചെലോല്ക്ക് ചെലോല്ക്ക് അയ്നും മാണ്ടി.
ഒന്നാമത് പിന്നെ ഈ കുഞ്ഞുട്ടിന്റെ കാട്ടിക്കൂട്ടലും അതൊക്കെ പാടെയാണ് ഓറ ഇന്റപ്പതാ പറയിണെ.
അതാണ് അതെ ഒന്നാമത് അതാണ്.
ഒരു ഷോപ്പ് തൊടങ്ങിയാണെങ്കിൽ ആദിയമേ - രണ്ട് മൂന്ന് മാസം അല്ല ആറു മാസം കൊണ്ട് അയിമന്ന് ലാഭ ഇണ്ടോ ലേന്ന് ലവലേശം ബുദ്ധിയുള്ളോൽക്ക് മനസിലാവും ലാഭണ്ടൊ ഇല്ലേ. ഇ ഇല്ലാന്നുണ്ടെങ്കി അതങ്ങട്ട് ഒഴിവാക്കുക അത് തടിമേന്ന് ഊരുവാ മാണ്ടീത് അല്ലാതെ അതും കൊണ്ട ങ്ങനെ കുത്തി ഇരിക്കല്ല വേണ്ടിയതെന്ന് ഇന്റപ്പ പറെയ്.
ആഹ് ആഹ്...
ശരിയന്നല്ലേ പറയുന്നത്.
അല്ല ലാബിലയ്ന് ലാബില് വർക്ക് ഒന്നുമില്ലാത്ത ഇതില്ലല്ലോ
എന്ത് ഇൻക്കറീല. എന്താന്ന് ഇപ്പ അവിടുത്തെ അവസ്ഥ ഇന്നാള് ഒരു ചേച്ചി വിളിച്ചപ്പൊ പറഞ്ഞു കൊഴപ്പൊന്നുല്ലാന്ന് ഒന്നാമത് എടീ ഞമ്മക്കൊരു കടും കാര്യും ഇല്ലെങ്കില് ഞമ്മക്ക് അയ്മന്നന്നെ കിട്ടും
അതാ നല്ലതെ അല്ലാതെ ഇബൾക്ക് ഒന്നു പോ അയിന്റെ മാപ്പിള ക്കഞ്ച മാപ്പിളക്ക ഒന്നു ഇപ്പോ കച്ചവടവും കാര്യങ്ങളും ഇല്ല ഇത ഇല്ലവര കടാണ് ഓൽക്കൊക്കെ
ഉ ഞൻ കുട്ടിഒന്ന്ന് ആട്ടി കൊടുത്തിട്ട്പ്പ പ്പോ വിളിച്ചാട്ടടി.
ആയിക്കോ
ഇന്ന ശരി